ഹലോ കേക്കാം ആഹ് കേൾക്കുന്നുണ്ട്
ഓക്കെ ആഹ്
ആ ഉച്ചക്ക് എന്തെന്ന് സ് പഷല്
ഉച്ചയ്ക്ക് എന്തായിരുന്നു സ്പെഷ്യൽ ഉച്ചക്ക് ഞാൻ എന്താക്കി മറ്റേ കോളിഫ്ലവർ അതേപോലെ തന്നെ ഉരുളക്കിഴങ് തക്കാളി ഉള്ളി ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു മിക്സ്ഡായിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ടിട്ട് മിക്സ്ഡ് ആക്കിയിട്ട് ഒരു കറി ഉണ്ടാക്കി
വാഉ ഫുഡ്.
ആ ഉണ്ടാക്കിയേ എന്താ ഉണ്ടാക്കിയെ ഫുഡ് ഉണ്ടാ
ഇവിടെന്നാ മീൻകറി മീൻ പൊര് ച്ചത് പയറുപ്പേരി ചോറ് ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുല്ല ഇന്നലെ വരെ ഇണ്ടായിരുന്നു ഇന്നില്ല
ആഹാ അതെന്താ ഇന്നലെ വരെ ഇന്നലെ വരെ
പെര്ന്നാൾക്ക് ഇറച്ചി കിട്ടൊല്ലോ
ആഹ് പെരുന്നാളിന്റെ സ്പെഷ്യൽ അല്ലേ ഓക്കേ
ആഹ് അ തേര്ന്നു ത് കെഴിഞ്ഞു അങ്ങനെ ഇങ്ങള് ഫുഡൊക്കെ നല്ല ഉണ്ടാക്കും ആഹ് കുഴപ്പില്യ മഴ പെയ്ത് കഴിഞ്ഞാല് ഇന്ന് മീൻ കിട്ടിയിട്ടില്ല ഇന്ന ഇന്ന് മീൻ വാങ്ങിയൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടു ഇന്നിപ്പോ മീൻ കിട്ടാത കാരം എന്താ ചോദിച്ചാല് ഇനിയിപ്പോ മഴ പെയ്തല്ലോ മഴ പെയ്ത് കഴിഞ്ഞാല് ഈ ആൾക്കാർ മീൻ പിടിക്കാൻ പോക്ക് ബുദ്ധിമുട്ടാവും വെള്ളം ഇങ്ങനെ കേറി വരല്ലേ അപ്പോൽക്ക് ഈ സഞ്ചരിക്കുന്ന ഈ കപ്പൽന് തോണിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം സമ്മർദ്ദം നല്ലം കിട്ടും അപ്പത് കാരണം കൊണ്ട് ഇനി മീന്റെ റേറ്റും കൂടും മീനി വല്ലപ്പഴും കിട്ടൊള്ളൂ
നമുക്ക് പിന്നെ മീനൊന്നും അങ്ങനെ കിട്ടാത്ത സ്ഥലമാണെ നമുക്ക് മീൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസോക്ക ഇങ്ങനെ വീട്ടിൽ കൊണ്ട്തരും പിന്നെ മീൻ വേണെങ്കിൽ മാർക്കറ്റിൽ പോണം പക്ഷെ മാർക്കറ്റിൽ പോയാലും ഭയങ്കര പൈസയാണ്
ഇവിടെ മാർക്കറ്റ് ക്കൊന്നും പോണ്ട നമ്മളെ വീട്ടിന്റെ മുറ്റത്ത്ക്ക് വണ്ടിയില് ഓടും കൊടുന്നെരും ഞമ്മള് വേണ്ടത് ഡയ് ആ ഡയ്ലി നൂറ്റി അമ്പത് റൂപ്യ ഒക്കെ വാങ്ങും അത്യാവശ്യം ആൾക്കാര്ണ്ട് അപ്പം ന ഞാൻ മീൻ തിന്ന് ണ ആൾക്കാരും കൂടിയാണ് ഒന്നോ രണ്ടോ കഷ് പറ്റൂല മൂന്ന നാല് കഷ്ണങ്ങളന്നെ മുണങ്ങള്ളൂ.
ആഹ് നമുക്ക് പിന്ന മീനെക്കാട്ടും സിമ്പിൾ ഇ മറ്റേ ചിക്കൻ ഒക്കെ ആയതൊണ്ട് നമ്മള് ചി മേടിക്കും.
ആ ചിക്കൻ ഇവിടെ ചിക്കൻ ഇവിടെ വീട്ട വും ഒരു ദയ ദയവാങ്ങോ വെള്ളിയാഴ്ച ദിവസങ്ങളില് മാത്രം നീര് കിട്ടൂല. അപ്പൊ എല്ലാ വെള്ളിയാ ഒന്നെങ്കില് ബീഫ് ഉണ്ടാവും അല്ലെങ്കിലിൽ മീൻ ഉണ്ടാവും. അല്ല സോറി ചിക്കൻ ഉണ്ടാവും.
ആ ആ
ഇതില ഏതെങ്കിലും ഒന്ന കേട്ട് ചിക്കൻ ഒന്നെങ്കിലും വേ ും നെയ്ച്ചോറ ഉണ്ടാക്കും അല്ലെങ്കില് ബിരിയാണി ഉണ്ടാ അങ്ങനെ അല്ലെങ്കിൽ ആഹ് എല്ലാ ദിവസവും ഇന്ന് പിന്നെ മുട്ടതായതോണ്ട് ഇന്നലെ മീൻ കൊടുന്നന്നു ഇവിടുത്തെ കാക്ക അ പിന്നെ ങ്ങൾ വെള്ളിയാഴിച്ച ആയതോണ്ട് ഞങ്ങ ഇ മീൻ നാളക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ഓവർ ഓവർ ഫ്രിഡ്ജി ഇരിക്കുമ്പോ മീൻക്ക് ടേസ്റ്റ് കുറയുല്ലോ. അപ്പൊ ഇന്ന് നാട്ടന്റെ സ്പെഷ്യൽ ഒന്ന് വ നമുക്കിന്ന് മീൻകറി വെക്കാം മീൻ പൊരിക്കും ചെയ്യാറ് അങ്ങനെ എന്തോ മുള്ളനോ മുള്ള മീനോ അങ്ങനെ എന്തൊക്കെ തരം മീന ഉണ്ടല്ലോ
ആഹ് മീൻ കറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് വെക്കോ അതോ അല്ലാതെങ്ങെക്കുവോ
തേങ്ങ അരക്കും പക്ഷെ അവിടെ എല്ലാർക്കും തേങ്ങ അരച്ച ഇഷ്ടല്ല തേങ്ങ അരക്കില്ല എപ്പഴാ വല്ലപ്പോഴും പൂതെ മാത്രം അധിക ഇഷ്ടം. ഇൻക്കും ഇന്റെ വീട്ടില് ഇന്റെ മാക്കുംപക്ക് ത് ഇഷ്ടം താൻറച്ച കാര്യാണ് എക്ക് ഏറ്റവും ഇഷ്ടം മുളകിട്ട കറിയൻ അതായത് നമ്മള് ആദ്യം ഉ അണ വെളിച്ചണ് മാര്യ വൈച്ചില ചൂടായെന് ശേഷം ഉലുവല്ലേ ഉലുവ ഇവിടെ പാകത്തിന് ചിലർകുലിവ കയിക്കും ചിലർ കുലിവ ഇഷ്ടമുള്ളവരുണ്ടവും അവിടെ ഒലിവ ഫാൻസ ആണ് അധികം ഉള്ളത്. അപ്പൊ നമ്മള് ആഹ് ഉലുവ ഒരു മൂന്ന് സ്പൂൺൊക്കെ ഇടും ചെറിയ സ് പുണിക്കാരം മൂന്ന് സ്പൂൺ ഉലുവടാൻ അതൊന്ന് പൊട്ടുമ്പോ അഐക്ക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിട്ട ആ പേസ്റ്റ് ആയിക്കട പേസ്റ്റിങ്ങനെ റഅങ്ങനെ മാറുമല്ലോ ഒരു കാപ്പി നിറ ആവുമ്പോ അതിക്ക് വലിയ ഉള്ളില്ലേ അത് നല്ല കുഞ്ഞാക്കി കത്തില്ലാതെ അരഞ്ഞത് കൈക്കിട്ടിക്കാണ്ട് കുറച്ച് പാകത്തിന് ഉപ്പിടാം ഇത് നല്ല ഇങ്ങനെ വെയ് അളക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നാല് പുറത്ത്ങ്ങനെ ഈ വെലുത്തുള്ളി ഇഞ്ചിയും ഉള്ളിയക്കെ കൂട്ടി കലങ്ങണം ഉന്ത ഇത് ശം പച്ചമുണക്ക് ഒരു ആറെണ്ണം ഇവിത്തെ കണക്ക് ആറെണ്ണം ആണ് കേട്ടോ ചിലോട്ത്ത് ഉം പച്ചമിളക്ക് മുറിച്ചിടുന്നവർക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം മതി ഇവിടെ മുളകൊന്നും മുറിക്കൂല ഒരു മുളക് അങ്ങനെ ഇടുക ചെയ്യാം അങ്ങനെ ഇവിടത്തെ ഇ ഇപ്പ കണക്ക് ആറ മുളകണ് ആറ മുളക്എത്ത്ക്കാണ്ട് ഉള്ളി ആ വെല്ലുളി ഈ ലൈറ്റ് കാപ്പിനാറാം ഓവർ കാപ്പിനാറാവൻ പാടില്ല അങ്ങനെ കാപ്പിനാറ ആവുമ്പോ ക്ക് തക്കാളി കുഞ്ഞഞ് കുഞ്ഞു കുഞ്ഞഞ് കുഞ്ഞ ആക്കിയരിഞ്ഞ തക്കാളി അയി‌ക്കിടഅ അതൊന്ന് നാലൊക്കപട കൂിയെങ്കിലും സക്കാത്ത തക്കാളി നല്ല ഇങ്ങനെ വേവണം തക്കാളി വെന്ത് വരുമ്പോം മഞ്ഞപ്പൊടി രണ്ട് സ്പൂണ് മുളകും പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് അത് പലയിടത്തും കണക്കിന് വ്യത്യാസം വരും ആള് കുറയുമ്പോ അളവ് കുറയും ആള് കൂടുമ്പോ അളവ് കൂടും കഥട്ടക്കാണ്ട് ഒന്നന കൂട്ടിക്കോയക്കുആ അപ്പൊ കുറച്ച് ഉ പുളി പുളിന്നല്ലങ്ങളാ അവിടയും പറയാ
ആ പുളി പുളി പുളി ആ കൊടംപുളി കൊടംപുളിയാണോ
സാധാ അവള് പുളിങ്ങില്ലേ നോർമലി പുലിങ്ങ
ആഹഹാ മറ്റേത് ഇടുവ അല്ലേ നമ്മള് കൊടംപുളി ഇടുവ കേട്ടോ
യക്കെല്ലാം കുളിാ ട്ടക്ക് ആഹഐ വാള പുളിയക്കും പേരറീല മക്ക് വെള്ളം പാർന്നിട്ട് നല്ല മി സ്സാക്കാ ന്നിട്ട് വെള്ള മാത്രം പുളി വെള്ളം മാത്രം പുളി വരാതെ വള്ളം മാത്രം ഈ കൊർച്ച് ഒരു രണ്ട് സ് രണ്ട് കയില് വള്ളം മാത്രം മീൻ കറിക്ക് പാരാ ഓവർ പാരര്ത് കാരണം തക്കാളി മുളകു ഒക്കെ മിക്സ് ആവണം ഒന്ന് കൂട്ടി കലങ്ങണല്ലോ അങ്ങനെ ഒരു കൂ ഒക്ക ഒക്കപ്പാടെട്ട്ക്കാണ്ട് ഒന്ന് അളക്കി റ്റ് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചക്കാണ്ടൊന്ന് വേവിക്ക ആ വേവുൺ സമയം കൊണ്ട് ത ക്കാളി വെല്ലുള്ളി പച്ചമുളക് ഒക്കെ തമ്മിൽ കൂട്ടി ചേർന്ന് അതിന്റെ ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ ട്ട് മൂട് തുറന്നതിന് ശേഷം വാ കി പുളി വെള്ളം കൂടി പീഞ്ഞ്ക്കണ്ടായി ക്കണ് പാരാ വെള്ളം തൾച്ചരുമ്പോൾ മീൻ ഇട്ട മീൻ കറടി
അടിപൊളി താനാണോ കുക്കെയ്യാ
ട്ടില് വേറെ മോഡലാണ്
ആ താനാണോ അവിടെ കുക്ക് ചെയ്യുന്നൊക്കെ എങ്ങനെ ആരാ കുക്ക് ചെയ്യാ
ഇവിടെ ഇവിടുത്തെ ഹസ്ബന്റിന്റെ ഇമ്മീം കുക്കെയും ആദ്യൊക്കെ ഓലെന്നേയ്ന്ന് നമ്മുക്ക് കല്ല്യണം കയ്ച്ച് വന്ന പാടെ നമ്മുക്കൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ ഞാൻ വന്ന്ട്ടാകെ രണ്ടു വർഷം റ്റാവണൊള്ളു അപ്പൊ പക്ഷേ രണ്ടു വർഷം കൊണ്ട് ഇവട്ത്തെ ഉമ്മാനെ ടെസ്റ്റില്ള്ള എല്ലാതും പഠിച്ചു ആ ആ മീൻ കറി ചിക്കൻ കറി പിന്നെ രാവിൽത്തെ കടലക്കറി ചെറുപയർ കറി അത്പോലെ നമ്മളെ ഈ കുമ്പളങ്ങ കുമ്പളങ്ങ കറിയോ മോര് കറിയോ
അയ്യോ എനിക്ക് വയ്യ എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാനും അറിയത്തില്ല സ ത്യം പറഞ്ഞ
ഇതൊക്കെ യൂട്യൂബില് വക്കാ പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോ ടെസ്റ്റ് വേറേണ് ഇബ തെ ഇമ്മമാരയ്യും ഓരോ അമ്മമാരും മ്മാരൊക്കെ പണ്ടത്തെൊരു കാലത്ത് ജീവിച്ച ആൾക്കാരല്ലേ ഓര്ക്കൊക്കെ തേക്കാറിൽ ഭയങ്കര ടേസ്റ്റ് കാണം ആ കറി നമ്മള് പഠിച്ചി ടുക്കുമ്പോ നമുക്ക് ആ ടേസ്റ്റ് ഇല്ലേ കൈപ്പുണ്യംങ്ങനെ കൈമാറി വരിയല്ലേ
കൈപ്പടം കിട്ടുന്നവെച്ചാൽ ഉ പക്ഷെ ഞാൻ ഇടക്കുന്ന പം മിക്ക ഇത് മിക്ക എങ്ങനെ ഇതായി പോകും ഒന്നെങ്കി ഉ ഉപ്പ് കൂടി പോകും ഇല്ലേ എരിവ്കൂടിപ്പോകും ഇല്ലെങ്കി വായിവെക്കാൻ കൊള്ളത്തില്ല ഇതൊക്കെയാണ് എന്റെ കു
പക്ഷെ ഞാൻ എന്ത് സാനം ഉണ്ടാക്കുമ്പോഴും ഇന്റെ കൂടെ നടന്നുക്കാണ്ട് എന്റെ ഉമ്മ ഉപ്പായിക്ക്ട്ടുകൊണ്ടേ ഇരിക്കും കാരണം ഞാൻ എന്ത്‌ ഉണ്ടാക്കുമ്പോളും ഉപ്പ് കുറയും ഉപ്പ് കറിയുടെ കണം കൊണ്ട് കൂട്ടുന്നോര് ഉപ്പില്ല ഉപ്പില്ല ഉപ്പില്ല പറയും കാരണം ഇവിടെ എല്ലാവർക്കും ഉപ്പ് ഓവർ കൂട്ടു ശീലായിട്ട് നമ്ക്ക് നല്ല ഉപ്പ് ഉപ്പ് വണണം പക്ഷെ ഞാൻ ഉപ്പിട്ടാലും ഉപ്പിട്ടില്ലെങ്കിലും മിക്ക ഉപ്പിന്റെ കണക്ക് എത്ര പഠിച്ചാലും അത് പടിയൂല അതെ കണം കൊണ്ട് ഉപ്പിനെ ഉപ്പ് പാത്രം പിന്നാലെ കൊണ്ട് നടക്കും നെല്ലാരും
എനക്ക്ന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ എല്ലാർക്കും ഭയങ്കരമായിട്ട് എരുവേണേ അമ്മ എന്താണ് എന്റെ ചേട്ടത്തി ചേട്ടത്തിക്ക് ഉ ചേട്ടത്തിക്ക് ഒട്ടും എരിവ് പറ്റത്തില്ല അപ്പൊ ഈ ചേട്ടന് ഇങ്ങെനെ കല്യാണം കഴിച്ച് വരുമ്പോ എന്താണ് ചേട്ടത്തിക്ക് ഫുഡ്പറ്റാഞ്ഞിട്ട് ചേട്ടത്തി ന്താക്കും എരിവ് വെരുവിടുന്നതിനു മുമ്പ് വേറെ എടുത്തിട്ടാവും ള് വേറെയാക്കിട്ട് ഇതാക്കും അങ്ങനെയൊക്കെയാണ് ചേട്ടത്തിന് ഇത്
അത് ചെല്ലൂർക്ക് ഇവിടെ പറന്നാല് ഇന്റോടെ ഇന്റെ വീട്ടിൽ നല്ല എരിവ് പറ്റും ഇവിടെ വന്ന ളോ മുളകും കീറും കൂടും ചെയ്യൂല്ല അപ്പൊ ഇവിടെ മുളകും പൊടിന്ന് നടന്ന ന്നാല് കാശ്മീർ ചില്ലി ഇന്ന് കാശ്മീർ
എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് ഈ എരിവില്ലാതെ സംഭവംക്കെ കഴിക്കുമ്പം എന്താണ് നമ്മളിപ്പോ ഹോട്ടലൊക്കെ ഹോട്ടലല്ല മറ്റേ നമ്മളിപ്പം അവിടേക്ക് തിരുവനന്തപുരമക്കെയ ഇതാെന്ന് തോന്നുന്നു അല്ലെ തിരുവന്തുരമക്കെ ഭയങ്കര മധുരമുള്ള ഫുഡല്ലേ അവിടെക്കെ വന്ന് കഴിക്കുമ്പം എനിക്ക് എന്താ തോന്നുന്നു എവിടെ ഞാൻ എവിടേക്കോ പോയപ്പോ പാലക്കാടാണോ തിരുനന്തപൂരം എവിടെയക്കെ നല്ല മധുരമുള്ള കറി കൊടുക്കുന്നത് എനിക്ക്‌ അതൊക്ക കിയുമ്പോൾന്താണ് ശർദ്ദിക്കാനാണ്
ആ ചിലവിടത്തുണ്ടാവും അതിപ്പോ ഞാന് ഇന്റെ വീട്ട് പോയാല് ഉം അർത്ത് മീൻകാർ കൂട്ടാൻ വെയ്ക്കൂല്ല എരുവുണ്ട് അപ്പൊ എന്താ ഇവിടെ എരും കൂട്ടാതെ കൂട്ടാതായിട്ട് പിന്നെ എരുള്ളൊന്നും പറ്റൂല
ആ
മാങ്ങ മുളകും പൊടി ഒക്കെ ഇട്ടിക്കാണ്ട് തിന്നേനും അതുപോലെ എന്റെ വീട്ട് പോയാൽ എനിക്ക് നട ക്കണില്ല വേണ്ടാ ഏരുന്റെ ചേഞ്ച ആണോ അത് മാറ്റങ്ങളാണ് നമ്മുക്ക് എരു കൂട്ടു ശീല ആയോർക്ക് പട്ടെന്ന് ഏരുൺ പറയുമ്പോ പിന്നെ നമുക്ക് എരു കൂട്ടും പറ്റുന്നില്ല
ഉം അതെ
എന്താ പറയാ
എരിവില്ലാതെ എരിവില്ലാതെ കഴിക്കാനും പറ്റില്ല അതെ
ക്കാണ് കിഴങ്ങ് പൊരിക്കുന്നത് വഴുതനങ്ങ പൊരിക്കണത് സോയാബീൻ ആ
അയ്യോ ഇനി സോയാബീൻ പൊരിക്കുന്നോന്ന് എനി ഒുട്ടും ഇഷ് ല്ല ട്ടോ പക്ഷെ ഉരുള കിഴങ്ങ് ഭയങ്കരിഷ് ട്ടാണ് ഉരുളക്കിഴങ് വറക്കുന്നത് എനിക്ക് തോനുന്നത് എന്താന്ന് അറിയോ മറ്റേ പപ്പടം എന്തെങ്കിലും ഫുഡിന്റെ കൂടെ എന്തെങ്കിലും ഫ്രൈ വേണം ഒന്നെങ്കിൽ മറ്റെന്താണ് ഉരുളക്കിഴങ് ഇല്ലെങ്കിൽ എന്താണ് മെ ക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൈണ്ട്ണ്ടാവൂല്ലേ
ഞാനും അങ്ങനെ തന്നെയണ് എല്ലാത്തിനും കൂടെ എന്തെങ്കിലുമൊക്കെ പൊരിച്ചെ വേണം
മിക്കവാറും എനിക്ക് പപ്പടം ഭയങ്ക ഇഷ്ടമാണ് പപ്പടം എന്ന് പറയാ ഭയങ്ക ഇഷ് ട്ടൊള്ള പരിപാടിയാ പപ്പട ഇല്ലാതപ്പ ഞാൻ എന്തക്കു ഉരുളകിഴങ്ങ് ആഹ പപ്പടം ഇങ്ങനെ കറി പോലെ ഉണ്ടാക്കുന്നല്ലേ
കറിയല്ല നമ്മള് ഈ പപ്പടം പൊരിക്കല്ലോ അത് പപ്പട ചമ്മന്തിന് കേട്ടക്ക്ണ് പപ്പടം കറി ഇത് ആ കറിഅല്ല ഇപ്പടെ നമ്മള് കുഞ്ഞാക്കി കുഞ്ഞാക്കി അറിഞ് അയക്ക് മുളകും പൊടും മഞ്ഞപ്പൊടിയും ഇട്ട്കാണ്ട് കുഴക്ക അപ്പൊരു എരു ഫീൽ ചെയ്യും മറ്റേ വലുതായിട്ട് പൊരിക്കുമ്പോ എരിവ് ഫീലല്ല ചെറിയ കുട്ടിയൊക്കെ ആവുമ്പോ സ്‌കൂൾ ഒക്കെ ആക്കി കൊടുക്ക പപ്പട അവർക്ക് പൊടിക്കാനും തിന്നാനും സുഖം ഇങ്ങനെ ആണ ല്ലോ ചെറിയ ചെറിയ കഷ്ണമാക്കുമ്പോ
ഉം ഉം ഉം
നോക്കിക്കോണ്ടി രസം വയ്ക്കും മുളകും പൊടി മഞ്ഞ പ്പൊടി ഇട്ട് ഇങ്ങനെ പൊരിക്കുമ്പോ ഓവർ ആവരുതട്ടാ അയ്യെരു ഇഷ്ടമുള്ളവർക്ക് കൊഴപ്പില്ലേ ആയിക്കോട്ടെ ആ
ഹലോ ഹലോ